ഹലോ
ഹലോ
ആഹ അസ്ലാലൈക്കും ആഹ് ഹലോ കേക്ണില്ലേ
ആഹ് കേക്കണ്ട് പറയു എന്തല്ലാംണ്ട് വിശേഷം
നല്ല നല്ല വി ശേഷം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
വർക്കയ്യണോ
അല്ല വർക്ക് യ്യുന്നില്ല പഠിക്കേനി ഇപ്പ പഠച്ച് എക്സാംഒക്കെ കഴിഞ്ഞ് നിക്കാ
ആണോ
ആഹ
ഉ
നിങ്ങന്താ വർക്ക് ചെയ്യണ്ടോ
ആ ഞാന് ഒരു ഫാഷൻ ഡിസൈനിന് കഴിഞ്ഞ് ഇപ്പോ ബുടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്
എന്താ ഷോപ്പല്ലാ ചെയ്യണ്ടോ ഷോപ്പ്
ആ ഒ ഒരു ചെറിയ ഷോപ്പ് തൊടങ്ങിട്ടുണ്ട്
ഉം ന എന്താ നല്ല ഡിസൈന ഒക്കെ ചെയ്യാക്കരല്ലേ
ഒക്കെ ങ്ങൾ പർ പർനിര്ന്നു മോഡൽനൻസര്ച്ച് ങ്ങെ ചെയ്യും
ഏഹ് ഇല്ല എന്താ ട്രെഡ് വർക്കും ആഹ മേരേഡാണ്
ആ
ഉം ഉം നിങ്ങ നിങ്ങൾ മാരീട് ആണോ
അതെ എനിക്ക് രണ്ട് മക്കളുണ്ട്
ഏ ചായൊക്കെ കുടിച്ചോ
ചായക്കെ കുടിച്ചു ഇപ്പോൾ രാത്രിക്കുള്ള ഭക്ഷണം നോക്കാണ്
ആ എന്താ സ്പെഷ്യല്
ഇന്ന് ചിക്കൻ കറി ഇണ്ട് പിന്നെ മത്തൻ്റെല കറിവ പിന്നെ
ആ വെള്ളിയാഴ്ചായൊണ്ട് സ്പെഷ്യല് ഇണ്ട
ആ അതെ ആ പിന്നെ ഞങ്ങള് രണ്ടു നേരം അങ്ങനെ ഇണ്ടാക്കല ഒന്നിച്ച് വക്കാറില്ല രാവിലക്കുള്ള ഫുഡ് രാവിലെ ഉണ്ടാക്കും
ആ എപ്പളാ ഷോപ്പ്ക്ക് എപ്പളാ പോവല്
ഷോപ്പിക്ക് ഞങ്ങള് പത്തുമണി തൊട്ടാണ് പത്തുമണിക്ക് ഓപ്പൺ ആക്കും ഒരു അഞ്ചര വരെ അഞ്ചരക്ക് ക്ലൊസ് ചെയും
ഉം അവിടെ അടുത്തന്നെ ഷോപ്പ്
ആ അവിടെ വീടിന് അടുത്തന്നെ കൊറച്ച് കൊറച്ചു വന്നാതി പിന്നെ അവിടതെ സ്റ്റാഫ് ഉള്ളൊണ്ട് ആ രണ്ട് സ്റ്റാഫുണ്ട് അപ്പൊ കാകും പോലെ എത്തിയാ മതി
ഏ
അപൊ കൊറച്ചു നേരം വൈകിയാലും കുഴപ്പില്ല
ആ സ്വന്തം കടായ കൊണ്ട് നേരം വയ്കിയ
ആ ഇല്ല കൊറച്ച് നേരം വൈകിയാല് കൊഴപ്പൊന്നുമില്ല സ്റ്റാഫ് എത്തൂലൊ പിന്നെ അധികം ഒരു കൂ തലുള്ള ടൈം ആവുമ്പോ ആ വേഗം എത്താ നോക്കൂം
ആ ഈ ഒരോ സീസണില്ലക്ക ആണല്ലേ ആ ഒരു സീസൺ ഒക്കെല്ലേ നല്ല വർക്ക് ഉണ്ടാവാ
അതെ സീസണിലാണ് അ നമ്മള് ഈ ഇപ്പൊ ഈ വെക്കേഷനില് നല്ല ഇതായിരുന്നു ഈ കല്യാണം പരിപാടി അങ്ങനെയൊക്കെ അധികമുള്ള ടൈമല്ലേ
ആ ആ
അതുപോലെ ഈ പെരുന്നാള് ഓണം അങ്ങനെ ഒക്കെ വരുമ്പോള് അപ്പോൾ നല്ല സീസണാണ്
ഉം പിന്നെ യൂണിഫോം ഒകെ അങ്ങന കിട്ടോ
ആ യൂണിഫോമ് തൈകും അതിന്റെക്കൊപ്പം ഇപ്പടെ കഴിഞ്ഞിട്ടേള്ളു യൂണിഫോമിന്റെ ഒക്കെ ഒരു തിരക്കായിരുന്നു ഇതുവരെ ആ ഇപ്പോഴാണ് ചെറിയ മക്കള് വലത് മൂന്നാം ക്ലാസ്സിലാണ് ചെറിയ മോൻ ഇപ്പോ പ്ലേ സ്കൂളില് വിടാറാണ് ഇള്ളത്
ഏ
ഓന് മൂന്ന് വയസായിട്ടുള്ളു
ഏ അപ്പൊ അവനെ ഏ
നമ്മളി ഈ വർക്കിന്റെ ഇടയിൽ ഓനേം കൊണ്ട് നടക്കൽ കുറച്ചു ബുദ്ധിമുട്ടാണല്ലോ
ആ ഇപ്പൊ തുടങ്ങിട്ടോളൂ വർക്ക്
ഇപ്പൊ ഒരു വർഷയിട്ടുള്ളു
ഏഹ് അപ്പ എങ്ങനെ വീട്ടില് പണിയൊക്കെ കഴിച്ച് വച്ച് പോവലയ്ക്കാരല്ലേ പിന്നെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ഹെല്പ് ചെയ്യാൻ
ഹെല്പ്യ്യാൻ ആരുല്ല ഞാനും മക്കളും ഹസ്ബൻഡും മാത്രേള്ളു ഞാനും ഇപ്പോ ഞാൻ ഈ ഷോപ്പിക്ക് ഇറങ്ങലൊടങ്ങിട്ട് ഇപ്പോ ഈ ഈ മൻ ഈ മാസണ് ഞാനെ ഇറങ്ങലൊട്ങ്ങിയത് ഇത് വരെ മോന് ഒരു മൂന്ന് വയസെങ്കിലും ആവാതെപ്പോ ഹസ്ബൻഡിന് സോഫേന്റെ ഷോപ്പാണ്
കുട്ടികൾക്ക് ഏഹ് ഇങ്ങള് സ്വന്തക്കായിട്ട് തോടങ്ങിന്നെ
ആഹ് ഞാ ഞാനിപ്പോ അങ്ങനെ തോടങ്ങിയതാണ് ഉം
ഉം ഏ പഠിച്ചിന് ഫേഷൻ ഡിസൈനിങ് പഠിച്ചായിട്ട് തോടങ്ങിയേക്കാരംല്ലേ
ആഹ് പഠിച്ചിട്ട് തോടങ്ങിയതാ ഞാൻ പഠിച്ചപ്പോ നല്ല കോഴ്സ്ട്ത്തിട്ടാ പഠിച്ചത് നമ്മളി ബൊട്ടീ മാനേജ്മെന്റായിട്ട് അങ്ങനെള്ള കോഴ്സ്ട്ത്താ പഠിച്ചത് നമ്മള് സ സാധാ കോഴ്സ്ട്ത്ത് പഠിച്ചാല്മക്കൊരു പൊ ഒറ്റക്ക് തോടങ്ങാന്ള്ളൊര് കോൺഫിഡൻസൊന്നും കിട്ടൂല്ല അത് സാധാരണ തയ്ച്ച കൊടുക്കല്ലോര്തെ
ആഹ് ആഹ് ആഹ് ഞാന് അങ്ങനെ സാധാ കോഴ്സ് പഠിച്ചിനി അങ്ങനെ ഞാന് ഇന്ക്ക്ങ്ങനെ എന്തെങ്കി ഒര് വർക്കിന് ഒര് ഭയങ്കര താല്പര്യണ്ടായിന് അപ്പോ ആദ്യം ടൈലറിങ്ങിനൊക്കെ പോയിന് അപ്പോ അങ്ങനെ ടൈലറിമിക്ക് വല്ലാതാണ്ട് നോക്കില്ല വീട്ട്ന്നൊക്കെങ്ങനെ അടിക്കുന്നല്ലാതെ അങ്ങനെ പൊറത്ത്ക്കൊന്നും അങ്ങനെ നോ നോക്കില്ല പിന്നെ അത്കഴിഞ്ഞാരേ പിന്നെ മോണ്ടിസ്റ്ററി ടി ടി സിട്ത്ത് ആഹ് മോണ്ടിസ്റ്റ റി ടി ടി സിട്ത്ത് അത്പ്പൊ കഴിഞ്ഞറങ്ങി അയിന്റെടെ പിന്നെ കൊറെ കമ്പ്യൂട്ടറ്ന് പോയി എല്ലേയ്മക്ക്ങ്ങനെ ചാടി ചാടി പോരും
ആഹ് അതെ നല്ലതാണ് എല്ല എല്ല ത്തിലൊന്ന് കൈ വെക്ക്ണ നല്ലതാണ് നമുക്ക്
ആഹ് പക്ഷെ ഒന്നിനും ഉം ആഹ് പൊറത്ത്ക്കണ്ട് പോവാൻ പോയി പണിയെട്ക്കാൻ അയിനൊര് ഒയിവ്ട്ട്ണില്ല ചെറി ഇതുവരെ മോള്ണ്ടായിനി വീട്ട്ന്നിങ്ങട്ട് ഇറങ്ങാന് ഒരു ടൈ ഇത് ല്ലേ വർക്കെയ്യാൻ ഇറങ്ങാന്
മോള് മോള് ചെറ്താണോ
മോൾ ആഹ് മൂന്ന് വയസ്സ്‌ കഴിഞ്ഞ് ഓളെ ചേർത്തീണ്‌ ഇപ്പോ ഇഞ്ഞ്പ്പോ ഓളൊന്ന് ഈ വർഷം ചേർത്തീന് മൂന്നര മുന്ന് നാലാവാ നാലായിണ്‌
ആഹ്
ഉം അപ്പൊ ഇഞ്ഞ് ഓളെ കൊറച്ച് ചേർത്തി ചേർത്തിയാലും വേണോ ഓളെ പറഞ്ഞ ആഹ് ആഹ് എൽ ക്കേ ജി യാ ചേർത്തിയാലും വേണം ഒ ഓളെ പറഞ്ഞേക്കാനൊക്കൊ ഒര് ആള് ഇപ്പന്നാരെ ഭയങ്കര വാശിയാണ്‌ ഞാനെന്നേ വാണാണും ഓളോന്ന് ഇതായി ട്ട് വേണോന്ന് വർക്ക്യ്യാനൊക്കെ പോവാ വിചാരിച്ചിക്കേനി
ആഹ് ആഹ് ഞാന്പ്പോ ഞാനും മോനെ ഉമ്മാന്റെ കയ്യില് ഏൽപ്പിച്ചിട്ടാണ് എറങ്ങിയത് ഇങ്ങെനെ പഠിക്കാനെറങ്ങിയത് ഓനെ ഉമ്മന്റെ കൈയിൽ ഏൽപ്പിച്ചിട്ട് എറങ്ങി പിന്നെ മ്മ് മ്മ് അമ്മള് ഞാൻ ഡെലിവറി കഴിഞ്ഞ ഒടനെ തന്നെ ഇതിനെറങ്ങിട്ട്ണ്ട്
ആഹ് ഇവിടെയിന് ആഹ് ഇവളെ അയിന് ഇവളെ നോക്കാനാരും ആഹ് അങ്ങനെ ഒരാള് വീട്ടിലാരെങ്കി നോക്കണ്ടായ സുഖാമ്മക്ക് പൊറത്തിങ്ങി വർക്കൊക്കെ ചെയ്യാൻ ഒര്സമാധാനം കി ട്ടു ആ ആ ഇവിളെങ്ങിനെ ഇവിടാരും നോ നോ നോക്കാനും ഒറ്റക്ക് ഇമ്മണ്ട് ഷേ ഇമ്മാക്കങ്ങനെ കയുല സുഖല്ലാതെ ഉം ക്കെയാണ് ആ അങ്ങനെ വീട്ടിന്ന് എന്തെങ്കിം റ്റി റ്റി സി പഠി ചോണ്ട് വീട്ടിന്ന് എന്തെങ്കിലും അങ്ങനെ ഓൺലൈനായിട്ട് എന്തെങ്കി വർക്കെക്ക ചെയ്യാ അറിയാം അപ്പ പിന്നെ ആയിമേല് ക്ക ട്യൂഷൻ എടുത്ത് കൊടുക്ക അങ്ങനത്തെക്കെ വർക്ക് ആ അങ്ങനെ എ ക്കേണ്ട് ആ അങ്ങനെപ്പ എടുക്കേണ്ട് രണ്ട് മൂന്ന് കുട്ടികക്കൊക്കെ എടുക്കും
അങ്ങനെ ചെറിയ രീതിൽ തുടങ്ങുവാ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തൊടങ്ങി
ആ ഹ ഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നു തൊടങ്ങാറയില്ല അത്രയൊന്നും ഉണ്ടാവില്ല നമ്മള് അന്നന്നാത്തെ ചെലവ് ആ ആ അങ്ങനൊക്കെ ചെ
നെ മുന്നോട്ട്ങ്ങനെ പോവണം ഒരേ രീതിത്ത ന്നെ ഒതുങ്ങിക്കൂടാതെ കൊറച്ചും കൂടിയ അങ്ങെ അങ്ങനെ നോക്കും
ആക്ക അങ്ങനെ നോക്കാൻ കയ്യണം
നമുക്ക് കോൺഫിഡൻസ് വേണല്ലത്തിനും നമ്മേ കൊണ്ട് കയ്യിന്നുള്ളരു ചിന്താഗതിലെത്തണം
ആ
ഞാനൊക്കെ ഇപ്പ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഒക്കെ മോള്ണ്ടായ ടൈമിലൊക്കെ വി വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി വീട്ട്കാ വീട്ടിലെ കാര്യം മാത്രം നോക്കി ജീവിച്ചിരുന്ന ആളായിരുന്നു പിന്നെ മോനുണ്ടായെനു ശേഷം ഇങ്ങനെ തോന്നി ഇങ്ങനെ ട്ടിലിരുന്നിട്ട് കാര്യല്ല കാരണം അമ്മക്ക് ആരുടെലും ഒരു വെലയുല്ല നിലയും വിലയും മില്ലാതെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പോ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി
ആ ആ ഈ പഠിക്കണ പ ആ പ്പകാൻസറിപ്പോട്ടേക്കാറല്ലേ
ആ ഭർത്താവ് എല്ലത്തിനും സപ്പോർട്ടാണ് അപ്പൊ പിന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുവല്ലോ
ആ നിങ്ങള് എങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതാ ഡിഗ്രിയോ
ആ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ടേള്ളൂ ആ ടൈമിലെന്നെ പിടിച്ച് കെട്ടിച്ച് ഫസ്റ്റ്തബദ്ധം അതായിപ്പോയി നമ്മള്
ആ അങ്ങ ഫാമിലി
അതെ പെട്ടെന്ന് കല്യാണയിക്കുന്ന ഒരു ഫാമിലി ആയി പോയി സമ്മയിച്ചതായി നമ്മള് ചെയ്ത ഫസ്റ്റ്ത അബദ്ധം പിന്നെ നമുള് കല്യാണം കഴിഞ്ഞ ഒടനെ തന്നെ മോളുണ്ടായി അതോട് കൂടി നമ്മളെല്ലാം ആ മോളുണ്ടായാടെ എല്ലാം ഫ്രീഡോം പോയി പിന്നാകെ വീട്ടിന്റെ അകത്ത് തളച്ചിട്ട പോലായി നമുക്ക് ഡിപ്രഷനടിച്ചിട്ട് ഒരു രക്ഷ ഇല്ലാണ്ടായി
ആ
പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ജീവിച്ചാ പോരാ ഇങ്ങനെ ജീവിച്ചാ ശരിയാവൂലാന്ന് തോന്നി ൻ മുന്നോട്ട് എറങ്ങി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഇന്ന് ഇപ്പോനിക്ക് ഒരു നെലയിലെത്താൻ കഴിഞ്ഞുല്ലൊരു സമാധാനണ്ട്
ആ അങ്ങനാവണം നല്ല കാര്യന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ
അമ്മളൊന്നിനും കയുലാന്ന് വിചാരിച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നാല് അമ്മളെ കൊണ്ട് ഒന്നിനും കയുല്ല
ആഹ് ആഹ് പിന്നെ വീട്ടി അലെ എല്ലാരയും സപ്പോർട്ടും വേണം
സപ്പോട്ട് നമ്മള് തുനിഞ്ഞ് ഇറങ്ങാ അപ്പൊ സപ്പോർ ട്ട് പിന്നാലെ വരും ഫസ്റ്റൊക്കെ എതിർപ്പാവും ലാസ്റ്റിക് ലാസ്റ്റിക് നമുക്ക് സപ്പോർട്ടുള്ള ആളുകളാണ് ഉണ്ടാവു അതായത് നമ്മളെ കയ്യിലും ഒരു അഞ്ചി ഹസ്ബന്റിന്റെ ഫാമിലിന്ന് വെച്ചാൽ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എല്ലാരും കുറ്റം പറയാനേ ഉണ്ടായിരുന്നുള്ളു ഏഹ് ചെറിയ കുട്ടീനെ ഇട്ടിട്ടാണ് പോകണത് ചെറിയ കുട്ടിയാണ് കുട്ടികൾക്ക് ചെറിയ ടൈമിൽ ഉമ്മാന്റെ കെയറിങ്ങ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര
ആഹ് മ്മള് കൈയിൽ പൈസ കിട്ടുമ്പോ തായി മാറിണ്ടാവൂലേ